ആഹ്
ആഹ് കേക്കുന്നുണ്ടാ ആഹ് ഞാൻ കോപ്പിയ ആവുന്നില്ല
ആഹ് ആഹ് ആവുന്നുണ്ട്ല്ലേ
ആവുന്നുണ്ട് ചെയ്യുന്ന പോലെ ചെയ്താ മതി ആന്നാന്ന് ആഹ് ഇടക്ക് റേഞ്ച് പോണെങ്കില് വിശേഷം എന്തിരി സുഖം
ആണോ ആഹ് ആഹ് പെരുന്നാളല്ലായിരുന്നോ
ആഹ് പെരുന്നാള്
എങ്ങട്ടും പോയിട്ടില്ലേ
ഞാൻ എന്റെ വീട്ടിലായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് ഇപ്പ ഇക്കാടെ വീട്ടിലോട്ട് വന്ന്
ആണോ ആഹ് ഞാൻ എന്റെ വീട്ടിലായിരുന്നു പെരുന്നാക്ക് കൂടിയത്
ആഹ് ഞാനും എൻ്റെ വീട്ടിലായിരുന്ന്
ആഹ് ആഹ്
എന്നിട്ട് ഞാന്റെ വീട്ടില് ഉണ്ടായിരുന്നു ഇന്നിപ്പം ഇക്കാടെ വീട്ടിലോട്ട് വന്ന് ഇനിയിപ്പം നാളെ നാത്തൂന്റെ വീട്ടിലോട്ട് പോകണം
ഓഹ് അപ്പൊ സ്ഥിരം അവിടെ ആയിരുന്നോ
ആഹ് ഞാന്റെ വീട്ടില്ലായിരുന്നു പ്രസവം കഴിഞ്ഞ് വന്നില്ലായിരുന്നു
ഓഹ് അങ്ങനെ
ഞാൻ എന്താ വച്ചാല് വെക്കേഷൻ ആയിട്ട് വീട്ട്ക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പ പിന്നെപ്പ അത് ഈ ലീവിനെ വ വന്ന ഇനിയിപ്പോ സ്കൂൾ തൊർക്കുമ്പോത്തിന് പോണം
ആഹ്
ഉം അങ്ങനെയൊക്കെ പോണ് എന്താ ഉച്ചക്ക് സ്പെഷ്യൽ എന്തായിരുന്നു
സ്പെഷ്യ ഒന്നുല്ല ബിരിയാണിയ ഒന്നും ഉണ്ടാക്കില്ല വെള്ളച്ചോറായിരുന്നു
ഓഹ് അപ്പൊ ബിരിയാണി ഇന്ന ഉണ്ടാവല്ലോ അല്ലേ പോകുമ്പോ നാള
ഉം
ഇപ്പ എന്നും അതു തന്നെയല്ലേ ഉം അതുകൊണ്ട് വലിയ ആവശ്യം ഇല്ലാ
അതാ
എന്ത് പരിപാടിക്ക് എന്തിനു പോയാലും ഇവിടെണ്ട് ഇവിടെ കുട്ടികള ഉള്ള അപ്പ അവർക്ക് തിരക്കാണ് ഒര്ക്ക് ബിരിയാണി തന്നെ വേണം
ഉം അതാണ് കൊച്ചിങ്ങ വളത്തി കൊച്ചിങ്ങ ഒക്കെ ഭാഷ കൂടുതലാണല്ലോ
ആഹ്
അവർക്ക് ആകക്കൂടി കിട്ടുന്ന ഒരു ദിവസമാണ് അവർക്കത് തരന്നത്തൊക്കെ കഴിക്കണ്ടേ
ആഹ് എന്നും കഴിക്ക്ണതാണ് എന്നാലും അവർക്ക് ഇന്നത്തെ ദിവസാവുമ്പോ പ്രത്യേകിച്ചും
ഫുഡ് ഇവർക്ക് തിന്നാൻ കിട്ടുന്ന അവസരം നന്നായിട്ട് നഷ്ടപ്പെടുത്തല്ലേ
പള്ളിന്ന് എറച്ചി ഒക്കെ കിട്ടിയാ
പിന്നെ കിട്ടിട്ടില്ല ഇവടെ പിന്നെ കിട്ടും പറഞ്ഞു നാളെ ആവും തോതക്കെ ക്കറിയില്ല ഇന്ന്ന വെച്ചിട്ട് രാത്രിയാവും. എല്ലാം എല്ലാം കഴിയുമ്പോത്ത് ആണല്ലേ അപ്പൊ നാളെ വെള്ളിയായതുകൊണ്ട് ഇനി എന്താന്ന് അറിയില്ല
ഉം നമുക്ക് നാളെ രാവിലെയാണെന്ന് പറയുന്ന കേട്ടു ഇന്നിപ്പോ വൈകീട്ട് മുതലേ അറക്കൂന്ന് പറയുന്നേട്ട്. ഗ്രൂപ്പിലൊക്കെ ഇട്ടേക്കുന്നത്
ഓഹ് അങ്ങനെ അവിടെങ്ങനെ കാലാവസ്ഥങ്ങനെ
മഴ
ഓഹ് മഴന്നലേ, ഇന്നലെ തുടങ്ങിയതാണ് ശരി
ആഹ് ഇന്നല പക്ഷേ ഇന്നലെ ഞങ്ങൾക്കൊണ്ടല്ലേ ഇന്നലെ ഞങ്ങക്ക്‌ ഭയങ്കര മഴയാന്ന് എന്റെ വീട്ടില് ഭയങ്കര മഴയാണ് രാവിലെ മുതലേ
ഓഹ് എന്താ പറയാ അതുവരെ വെയിലന്നേര്ന്നു. ഒരാഴ്ച്ച ല്ലേ നല്ല കാലാവസ്ഥായിരുന്നു വിടൊക്കെ ഉം പിന്നെന്ന് ആ ഇപ്പൊ തൊടങ്ങ്ണ്ട് തോന്ന്ണ് ണ്ട് മഴ, ആ ഭയങ്കര സൗ ഇടിന്റെ സൗണ്ടും തൊക്കെ കേ
ഉം ജൂ ആ ജൂണായില്ലേ
സ്കൂൾ തൊറന്നാ പിന്നെ അതന്നല്ലേ മഴ
അതാണ്
കുട്ട്യാള് സ്കൂൾ പോകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്
അത് ഏറ്റവും പാടതാണ് എന്ന് പറയുമ്പോൾ ഇപ്പഴാണ് ഈ മഴ തൊടങ്ങ്മ്പഴാണ് അസുഖങ്ങൾ തൊടങ്ങുന്നത്
അത് ശരിയാ എന്താ പറയാ അവരെ സ്കൂളൊക്കെ അടുത്താണോ
കേട്ടില്ല
സ്കൂളൊക്കെ അടുത്തന്നേണോന്ന് ചോയ്ക്ക
സ്കൂള് എന്റ് എൻ സ്വന്തം വീട്ടിന്റെ അവിടെ എന്റെ വീട്ടില് അടുത്താണ്. ഇവിടെ അടുത്തുണ്ട്
ഉം ഉം ഞങ്ങൾതും അടുത്താണ് എന്താച്ചാല് പിന്നെ കുട്യാളെ കൊണ്ടാക്കലാണ് എന്താ
പറയ്‌ കേക്ക്ന്നി പറയ്
ഉം എന്റ എന്റെ വീട്ടില് ഉം ആഹ് രണ്ട് കിലോമീറ്ററെ ഉള്ളൂ എന്റെവീട്ടീന്ന് സ്കൂൾ ന്ന് യു കെ ജി എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുണ്ട്
ഓഹ്
ഇക്കാടെ വീട് ഇവിടെ അടുത്ത അറിയത്തില്ല കേട്ടോ
ആ പരിചയം ഉണ്ടാവൂലെ ഉം പിന്നെ ഡ്രസ്സൊക്കെട്ത്തിരുന്നോ പെരുന്നാക്ക്‌ള്ള ഓ പ്പന്താ മോഡലാവോ ഡ്രസ്സിനൊക്കെ അനാർക്കലി ഓരോ അനാർക്കലി ഇതൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ പെരുന്നാക്ക്‌
ആഹ്
ഫുള്ളാത് ഓഹ് അതന്നേണ് തോന്നുണ്ട്. അങ്ങനെ മാറിട്ടില്ല
ഉം ഉം
എന്നിട്ട്
പിന്നെ വേറെന്തര്
എന്നെന്തൊക്കെയുണ്ട് വിശേഷം
ചായുടിച്ചാ
ചായ പൊതുവേ കുടിക്കാറില്ലാ
ഉം
ഉം
എന്താച്ചാല് തള്ളേവിചാരിചുങ്ങൊഴു കളയാംമുഴക്കിട്ട
ആഹ് ചായ കുടിക്കത്തില്ല നല്ല കുട്ടിയാണ്
ഉം അത്ച്ചാല് ആഹ് മധുരത്തോട് വല്ല്യാ താല്പരില്ലാ പിന്നെ ചായ ഒഴിവാക്കി അത്രേ-
ഉ ഉം അങ്ങനെ എത്ര മക്കള്
മൂന്നാള്ണ്ട്
ആഹ്
അവർക്കു വേണ്ട ചായ
ഉം എല്ലാരും നല്ല കൊച്ചുങ്ങളാണ് മധുരോം വേണ്ടേ
മധുരം ചെലപ്പോ യമ്മള് വേണ്ടാലൊക്കെയാ പഞ്ചസാര കേറിയൊള്ളോ പക്ഷെ ചായ വേണ്ട
ഓഹ്
രാവിലെ എളുപ്പോണ്ട് ദേ പിന്നെ ഇണ്ടാക്കിയാൽ കറി ഇണ്ടാക്കിയാ മതി ഇനി പിന്നെ
പിന്നെ വേറെ എന്തര് വിശേഷങ്ങ
അപ്പൊ പിന്നെ പിന്നെ ആരും വരാനൊന്നും ഇണ്ടാവൂല്ലല്ലോ
ഉം ഉം എന്റെ വീട്ടില് ആഹ് എന്റെ താത്തി ജോലി സ്ഥലത്താരുന്ന് ഉത്സവത്തിനിന്നലെ വന്ന് ഇന്നിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോയേക്കുന്ന് ഉച്ചക്ക് അങ്ങോട്ട് പോയ് ഞാനിങ്ങോട്ട് വന്ന്
ആഹ് അപ്പൊ വീട്ടുള്ള ആലോച്ചുന്നു
വീട്ടില് ഉമ്മാവാപ്പായും ഉമ്മച്ചിയും മൈനാത്തയുഒള്ളിനി
ഓഹ് റ്റുറൊക്കെ വാരുനിഷ്ടല്ലേ
കേട്ടില്ലാ
റ്റുറൊക്കെ ഇഷ്ട്ടല്ലെ ഓയ്‌ക്ക
പിന്നല്ലാതെ
ഇപ്പടുത്തെങ്ങടെ പോയ്
കേട്ടില്ലാ
ഇപ്പടുത്ത് എങ്ങ്ട്ടാ പോയത് ചോയ്ക്കാ
ആ സാ ഇവടെപോയാരുന്നു എവിടെങ്ങെ ആറ്റങ്ങര
ഓഹ്
ഒര് ഒന്ന് രണ്ട് മൂന്നാഴ്ചയൊക്കെ കാണും
ഓഹ് സൗണ്ട് എന്താ നിന്റവിടുത്തെ റേഞ്ചിൻ്റെ പ്രശ്നണോന്നറിയില്ല എടക്ക് സ്റ്റ്ക്കാവന്ന് തോന്നന്ന് ആഹ് എടക്കിണ്ട് ആഹ ആഹ അല്ലാ ആഹ ആഹ
നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം
അതാവും ൻ്റെ ഞാന് മാ മഴ വെരുമ്പോ വൈഫൈ ചെയ്യൻ പ്രശ്നല്ല പക്ഷെ സ നമ്മ ഫോണിലാകുമ്പോ കിടക്ക് വരും പിന്നെ മഴ ആവുമ്പോ പേടിയാണ് ഇടിയൊക്കെ
അഹ്
ഏറ്റവും പേടിയ അതാണ് എടിയ നിന്നാലും മഴ എത്ര പെയ്താലും പ്രശ്നല്ല അവിടെ വെള്ളത്തിന് അങ്ങനെ വെള്ളംേ കറണ അങ്ങനെ സ്ഥലണോ
ഉ ഇല്ല ഇല്ല എനിവി ഇവിടെ വെള്ള കനെടെ വെള്ളം കുറവാ
ഓ പക്ഷെ ഇപ്പൊ ഭയങ്കര ചു ഇപ്രാവശ്യൊക്കെ ഭയങ്കര ചൂടല്ലായിരുന്നൊ നോമ്പ ആ നോമ്പിന് ഓഹ് എന്തായിരുന്നു പിന്നെ മേയ്ക്ക് കിടന്നപ്പോ പ്രശ്നല്ലലെ പിന്നെ മഴ എടുക്ക വന്നല്ലോ
ഉം
ആ എന്താ പറയാ മാ ഏപ്രില് മുപ്പത് ആ ദിൽഇവിടെ നല്ലൊരു മഴന്നുലാസ്റ്റ് റ്റ് പിന്നെ ചൂട് കുറഞ്ഞു ആ പിന്നെ ചൂട് കുറഞ്ഞുട്ടോ അതു വോളം എന്തായിരുന്നു അള്ള വീട്ടിലൊന്ന് ഇരിക്കാൻ വയ്യായിരുന്നു എ സി ഉള്ളവർക്ക് പ്രശ്നല്ല പക്ഷ നമ്മൾസാധാ ഫാനും താകുമ്പോ ഭയങ്കര ചൂട പോ ഉ എന്താ
ഇവിടെതാണ്ട മഴ പെയ്യുന്നു
പെയ്യൻണ്ടല്ലേ ഇവിടെ ഇങ്ങനെ മ കാർ കാറുണ്ട് ചിലപ്പോ ഇന്നെന്നതേപോലെ ഇങ്ങനെ ഒന്ന് പിന്നെ ചെറുതായിട്ട് ഒന്ന് പോയിട്ടോ
ആ അത് ചിലപ്പോ അങ്ങനെ തന്നെയാണ് വെറുതെ ഇങ്ങനെ നമ്മളെ പീഡപ്പിക്കും ഇപ്പം വരാ
ആ അതന്നെ പക്ഷെ ആ മഴന്റെ മുന്നേ സൗണ്ടകുകളാണ് നല്ലോ ഉള്ളത്
ആ നമ്മളെ പീഡിപ്പിക്കാൻ വേണ്ടിയ അങ്ങോട്ട്
ആതന്നെ
അ കൂടുതല
ആഹ് ഇപ്പൊ പിന്നെ എന്താ വച്ചാല് ഇപ്പ അടത്തല്ലേ ഇന്നലരു ആക്സിഡന്റ് പറ്റിയത് മിന്നലെ റ്റിട്ട് നാലൾക്കാരല്ലേ മരിച്ചത്
എൻ ഏതാണ്
ഏ പടുത്തവചാൽ ഹലോ
മറ്റേ ചെറുക്കം ചെറുക്കന്മാർതാണോ ഒരു നാല്
അത് അതെ അതെ അതെ അവര് ആ മലമുകൾക്ക് പോയിട്ട്
ആ അത് ന്നെആ മലയുടെ മുകളിൽപ്പോയി ഞാനതാറി ഞ്ഞായിരുന്നു
ആ ആഹ അതൊക്കെ അത് കേട്ടെ ശതിലറെ പേ ഉ ഉ അത് കേട്ട പ്പൊ ഭയങ്കര പേട്യണ് റിം
ആഹ് ആ എന്ത്‌ സമ്പം
പിന്നെ അതവര് എന്തോ പിന്നെ അവ്ട്ത്തത് ആസ് ശ്രദ്ധിക്കാൻ പോയതാ തോന്ന്ണ്ട് പക്ഷേ പെട്ടെന്നാണ്ട് മിന്നൽ വന്നതാണ് അങ്ങനെയാ പർഞ്ഞത് എങ്ങനെ
അതെന്ത് ഇടയ്ക്കാൻമായിരുന്നില്ലേ
ആ പ്പട്ത്ത് കയ് ഈ മെയ്ലെന്നെല്ലേ ആണ് ഈ വേനൽ മഴന്റെ ഉം അയ്ന്റെടയ്ൽ ഇള്ളെന്നെര്ന്നു വ ആ പത്ത് പതിനഞ്ജീസായ്റ്റ് ണ്ടാവുള്ളൂ
ആ ഞാൻ കണ്ടായിരുന്നു അത് ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഒക്കെ കെടക്കുന്നത് കണ്ടായിനായിണെങ്കി
ആഹ് ആഹ് ആഹ്